ഹലോ
ഹലോ
ആഹ് ആഹ് കേക്ക്ണില്ലേ? ഹലോ
അലോ
ഹലോ ആഹ് കേക്ക്ണില്ലേ?
ആഹ് പ്പൊ കേക്ക്ണ്ട് ആ എന്താ ഇങ്ങനെ വോളിയം പറ്റേ കൊറവായിക്ക്
അല്ലാ അത് കൂടിം കൊറയാ അങ്ങനെ എട്ക്ക്ട്ട് സൗണ്ട് വന്നാണ്ട് പോവാണോ?
അലോ
അലോ ആഹ് എട്ക്ക്ട്ട് സൗണ്ട് വന്ന് പോവാണോ?
ആഹ് എടക്ക് ങ്ങനെ കൊറച്ച് കൂടുന്നറിം എടക്ക് പറ്റാല്ലണ്ടാവാണേ
അത് വാണേ റെയ്ഞ്ചിന്റെക്കാരം.
ആഹ്
ഉം മയന്റെ ഇതൊക്കായോണ്ടെ
ആഹ് ആഹ് അവടെ അലക്കലും കുള്യൊക്കെ കഴിഞ്ഞോ?
ആഹ് കുളി ഞാ ഓനെ കൊണ്ടായാക്കുമ്പത്ത മോനെ അങ്കലവാടി കൊണ്ടയക്കുമ്പോ തന്നെ കുളി വേം കയിക്കും അട്ച്ചേരലും തൊടക്കലും ആഹ് അട്ച്ചേരലും തൊടക്കലും ഇതാക്കലൊക്കെ പിന്നെ തിര്മ്പല് വാഷിംഗ് മെഷീന അപ്പൊ പിന്നെ ഞാൻ ൻ്റെ കുളി കഴിഞ്ഞാട്ട് ഡ്രസ്സും കൂടിം താക്കിട്ട്ടാചാരിക്കും മഴല്ലെ ഒണങ്ങി കിട്ടണെങ്കില് തന്നെല്ലെ അയ്ലൊൻക്കിട്ട്യാലോ പിന്നെ കുള്യൊക്കെ കഴിഞ്ഞേൻ്റെഷം ലാസ്റ്റ് അത് താക്കിടും.
ഉം ഉം
പിന്നെ വെയിലുല്ലല്ലോ ചിക്ക വേം തിര്മ്പിട്ട്ട്ട് അങ്ങനെ ഉം
ന്നട്ട് എവടെ മോളവടെ?
മോളവടെണ്ട് മൂപ്പരട്ത്ത് അവടെ കെടക്ക്ണ്ട് ഫോൺ കൊട്ക്കാത്തേന് തെറ്റിപ്പോയി കെടക്ക.
ഏഹ് ഓക്കെ ഫോൺറ്റാൾക്കാരാല്ലേ.
ഉം ഫോണിൻ്റാളാണ് ഇപ്പതെരെ
ഇതരെ ഫോണ് മ്മെ തന്നെനു എഹ്
അയ്ന് ഒര് ഫോണുണ്ട് പത്താളുണ്ടർഞ്ഞ മാതിര്യാ. ഏഹ് ഇൻ്റൊരു ഫോണുണ്ട് ര മൂന്നാൾക്കാരുണ്ട് ന്റെ വെ രണ്ടാമാത്തൊന്ക്കും മാണം ഓക്കും മാണം ഇനി ഓര്തൊക്കെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടേ അമ്മക്ക് കിട്ടൊള്ളൂ.
ഉം അമ്മളൊഴിവ ഓരോഴ് വിനൻസരിച്ച അമ്മക്ക്ട്ടാ.
ആഹ് എല്ലാം കൈന് ഞമ്മക്ക് കിട്ട്ണെങ്കില് രാത്രിയാകും ആഹ് രാത്രി സമ്യാണ് ഞാംപിന്നിം ഫോൺലൊന്ന് അധികം നോക്കാ
ഉം ഐന് ഇപ്പത്തെ മക്കള് നേര്ത്തെ ഒർങ്ങും ചെയ്യില്ലല്ലോ
ഉം രാത്രി അപ്പാെ ആഹ് ഒറങ്ങ്ണ സമയത്ത് ചെൽപ്പം ഇങ്ങനെ കൊറേ ചെൽപ്പം പന്ത്രണ്ടണിരേ ഫോൺമ്മെ ഇര്ക്കും ഞാന്
ഉം
അപ്പൊകിട്ട്ന്നതല്ലേ ച്ട്ട്ഒയ്ഞ്ഞ് ഇങ്ങനെ നോക്കും ഇങ്ങനെ
ഉം ഹസ്ബെൻ് ഇവ്ടെ നാട്ടിൽ ഇവ്ടെ വ വർക്കിയ്യ്ണല്ലേ നാട്ടില്
അവടാടെടൂ ഒ ഒരാളാവശ്യം കയ്യുമ്പാെ ഒരാക്കാണ് ഫോണ് ഇബടെ തല്ലാണ് ഫോണിന്റെ പേരും പർണ് ട്ട്
ഏഹ് ടി വി ണ്ടാ
ആഹ് ടി വി ണ്ട് ടി വി റീ റീചാർജ് അങ്ങനെ ചൈല അത് ചെെത്ട്ടും വല്യ കാര്യന്നുല്ല അതാരും കാണൂല്ല
ഇല്യാ നേ ഫോണതിലേ
ഒക്കെ ഫോണിനാണ് വെല്യോന് വല്യോനൊരു ഫോണ് ണ്ട് ഓന്ഓൻ്റെ ഫോണും കൊണ്ട് ഓനവ്ടെര്ക്കും അപ്പൊ പിന്നെ മറ്റോൻക്കും മാറ്റോക്കും ഫോണില്ലാറ്ണ് ട്ട് ഐന് കച്ചറ അത് പിന്നെ ഒ ഒരാളോട് കമ്പ്യൂട്ട്റ് ഇട്ക്കാം പർണാ അതട്ടെ പറ്റൂ
ഏഹ് ഫോണെന്നെ വാണ്ടേരും ഓര്ക്ക് ഗെെമും കാര്യങ്ങളെക്കെ ഫോണെന്നെ വാണേ ഇതിലല്ലെ കുട്ടാെള്ളത് ഇതാവുമ്പാെ സ്വയായിട്ട് കളിക്കും ചെയ്യാ ഇതില് കിട്ട്ണാഒര്സുഖം കിട്ടൂലല്ലോ
ആഹ് മറ്റാെനോട് കമ്പ്യൂട്ട്റ് ന്ന എട്ത്തോന്നറിം ഇ രണ്ടാമത്തോന് അപ്പറിം അത് ആ വയറ് ഫിറ്റ് റ്റ്യേണം അതഅങ്ങനെ കാട്ടണം ഇത് ഇങ്ങനെ വേണെൻക്ക് ഫോണാതീ അപ്പൊ ഓക്കും വാണ്ട്യേരും
ത്തം പോയിര്ന്നാതി ഏഹ് ഉം ഇമ്മത്
അങ്ങനെ ഇവടെ അയിന്റെ ഒര്തല്ലേക്കും ഫോണിന്ള്ള എങ്ങനായിന്നർണാല് വേറെവിച്ച് ഞമ്മള് വിചാര്ച്ച്ണത്
ഉം ഉം
ആഹ് നല്ലതാത് ഞമ്മളിലേറെ അടിക്റ്റാകാർണ മാതിരിയാണ് ഓരാെകഥ
ഉം ഖ് എല്ലോട്ത്തും അങ്ങനന്നെ ചെറ്യേമക്കളും വല്യമക്കളും ഒക്കെ ഫോൺണ്ടെ ആൾക്കാരെല്ലേ
കൊടുക്കൂല ഒക്കെ നമ്മള് വിചാര്ച്ചും പക്ഷെ ഇങ്ങട്ട് എടങ്ങ്റാക്കിച്ചും ഞമ്മളങ്ങട്ട്
ഉം ഓർക്കറിയ ന്നാലേ കിട്ടാെള്ളൂന്നേ
ഉം ഇബടെ ഇന്റെ മകളറിയും തിന്ന്ണങ്കിലും ഫോണ് വാണം ഓക്ക്. ഇപ്പന്ന്ട്ട് ഞാൻ നേരെ തിര്ച്ച് ഇങ്ങനെ പറയലാതിന്ന് കയ്യ്ന്നവരെ ഞാനാ ഫോണ് ഒട്ക്കും തിന്ന് കയിഞ്ഞാ ഞാനാ ഫോണണ്ട് വേണ്ട് വാങ്ങിയക്കും അപ്പൊ കൊറേ തെറ്റി കരഞ്ഞ് നുള്ളിപെർ. ക്കി പറ്ണങ്ങനെ പോവും അവടെ കൊർച്ചേരം കരയട്ടേ വിജാര്ച്ചും
ഏഹ് ഓൻകഅന്നെ ചായിംകുട്ടി ഫോൺ തെരോന്നൈ
ഉം അപ്പൊ ഇന്നോടറിം ഇമ്മച്ചി ചെലപ്പാെ ഞാനങ്ങനെ പണീലാങ്കി ഇമ്മച്ചി പാത്രം കെഴ്കാണെങ്കില് പാ ത്രം കെഴ്ക്ന്ന വരെ അത് കയിഞ്ഞാതെരും എവ്ടെ പിന്നെ ഞമ്മള് ചെന്ന് ചോയിച്ചാ ഫോണ് ഓള് തെര്ന്നെല്ല അവും കൊണ്ട്ണ്ടാവും ഓട്ണ്ടാകും ഓള്
അപ്പൊ ഓലെ കാലും കയ്യും പിട്ച്ചണം കിട്ട്ണെങ്കില് ഉം
ഇപ്പൊ ഞാനങ്ങനെ ഇപ്പൊ ടൈമ്ങ്ങനെ കൊർച്ച് കൊർച്ച് കൊറച്ചെ കൊട്ക്കലാെള്ളൂ മറ്റേതങ്ങനെപിന്നെ അവും കൊണ്ട്ങ്ങട്ട് പോയാ പിന്നെ ഐമന്ന് ഓള് വെര്ല്യ
ഉം അങ്ങനെ ഓൽക്കും അയന്നെ യൂട്യൂബ് ഇതാണ് കേറി കൾച്ചും ഉം
മ്. അതെ യൂട്യൂബനെ. യൂട്യൂബിന്റെ ആൾക്കാരാണ്. രണ്ടാമത്തോൻ പിന്നെ ഗെയിമും ഓം പിന്നെ യൂട്യൂബിൽ എന്തൊക്കെയ വീഡിയോകളിടും. വീഡിയോസിടും അയിന്റെ ഇതായിട്ട് ഓന്.
ഉംഹ്.
ഓൻ എന്തൊക്കെ ഓന്റെ ഗെയിമിന്റെ എന്തൊക്കെ വീഡിയോസ് ഇങ്ങനെ ഇടുന്ന കാണ.
ഉം അത്കണ്ടാണ്ട് മറ്റ്ള്ളോരും പഠിച്ചും.
ഓ.
അത് കണ്ടാണ്ട് മറ്റുള്ളോരും ഇതാക്ക. ഉം ക ഗെയിമ് ബാക്കി വരുല്ലോ അപ്പൊ ഓൽക്കും അത് കണ്ട് കണ്ട്താവും.
അങ്ങനെ ങ്ങനെ ങ്ങനൊക്കെ ഓരോരുത്തര് ഓരോരുത്തർ ഇതാ പറഞ്ഞിട്ട് ഓരോരുത്തർക്കോരോഷം.
ഇഷ്ടങ്ങളെല്ലെ ഉംഹ്.
ഉംഹ്.
തും അതന്നെ ഫോണാണ്ട് കിട്ടൂല ച ചോ ചോറ്ന്നണ വരേന്ന്ർഞ്ഞാണ്ട്. പിന്നെ ചോറ് മതിയോച്ച മണ്ട മതിയായില്ലാന്ന് റിയ. കാരണം അത്രയും നേരം ഫോൺമ കളിച്ചൾച്ചിട്ട്.
ആഹ് ആ ഫോ അയിന് അങ്ങനെയല്ല ഫോണ് ഇങ്ങനെ കൊടുത്ത അവർക്ക് ഭക്ഷണം ഒരു കൊഴ. വല്ലാണ്ട് കഴിക്കും. അ ഇല്ലെങ്കിൽ ഭക്ഷണം ഓര്ക്ക് വാണ്ട്യര്ല അപ്പൊ ഉറക്കം വെ. ട്ടും കൊഴക്കായാലും ഒക്കരു പോക്ക്.
ഉം
അ ആ ഭക്ഷണം കഴിക്കുന്ന വരെ വാണ്ട്യരും.
ഉം ഞാന് കാര്യാട്ട് ഇടുന്നന്നെ ഫോണൊന്ന് കൊർഞ്ഞിട്ടല്ലോ മറ്റേത് ഫോൺ ഇരുപത് നാലണിക്കൂറും ഫോൺ വാണ്ടിരും.
ആഹ്.
ഒന്ന് അവിടെ പോയി കഴിഞ്ഞൽ എന്തെേലൊക്കെ പഠിച്ചും ചെയ്യാ നേരത്ത്ന് ഫുഡും കഴിക്കും.
ഉം ഞാനിപ്പോ അതന്നെ വിചാരിച്ചുന്നെ എങ്ങനെങ്കിലും ഓളയൊന്ന് കൊണ്ടോയാക്കണം ന്നാ പിന്നെ ഓള ഭക്ഷണ രീതിത് ഇവിടാകുമ്പോ നമ്മൾങ്ങനെ കൊഞ്ചി. ക്കും ചെയ്യ നമ്മളെ നമ്മളെ. കൊഞ്ചികുട്ടിയല്ലെ ച്ച് ഇങ്ങനെ വാരി കൊടുത്തും കൊഞ്ചിച്ചും ഇങ്ങനെ ആയിട്ട്.
ആ ആഹ്.
അങ്ങനെ ആകും തോറും കുട്ടികൾ വഷളകല്ലെ ചെയ്യ.
ആ അടമ് ഫുഡ് നല്ലതീ കഴിക്കും ചെയ്യും ഏത് ഫോണ്. മ്മളക് കൊടുക്ക ആവേ രാത്രികത്തും രാവിലക്കത്ത നേരെള്ളു ഉണ്ടാവോള്ളു.
അയ് പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെഒന് ശീലിച്ചോളൂ അവ്ടെ ചെല്ലുമ്പേയ്.
മ്
ഇസ്ട്ത്തെതിരിയല്ല ഇമ്പടെ അറിയുമ്പോ ഞമ്മളിങ്ങനെ വാരി കൊടുക്കാനാക്കിയാൽ അത് ന്നെലത്ത് കളഞ്ഞും അവ്ടെ. കളഞ്ഞുംകൊർച്ച് അവ്ടെത്തും ഉം. അവ്ടെ കൊട്ടിം ഇ്പടെ കട് ഇതാക്കിട്ടൊക്കെ ഒലും. ന്താക്ക അങ്ങെനെ. എന്തേഉം കൊണ്ടയാക്കന്നം മൂപ്പേരാണെങ്കില് മൂപ്പേരോട് ബെഗ് ഇതും വാങ്ങാൻ പറഞ്ഞ ഇന്നോട് രറ്യാഅയ് വാങ്ങി. ട്ടെന്നജ്ജോളെ കൊണ്ടോയക്കും അയുങ്ങൊണ്ടാണ് വാങ്ങി കൊണ്ട് ത്തരാത് അറിം ഹ് ഹ്.
ആദ്യന്ന കൊണ്ടെയക്കേണ്ടിരോ ഇപ്പോന്നും ആവ്ശ് ഇല്ലല്ലോ വേഗുന്ന ഒന്ന് പഠിപ്പിക്കാന് അ.
ഞാൻ തന്നെ.
ഞാൻതന്നെ. ഞങ്ങടികോകുമ്പോ ബെഗും ഞാൻ വാങ്ങേണ്ടിരും അത്പോ ഇങ്ങൾ കൊട്ന്ന്ട്ട് അയിന് കൊണ്ടക്കല്ണ്ടാവൂ ലാറിംഞാന്. എ ഇവനാദ്യം കൊണ്ടട്ത് വേഗ്ത്തും കൊണ്ടെയിട്ടില്ല. ആ പഷെ ഓൽക്ക് ഒര ആവേശമാണെങ്കിൽ ബേഗും. ഗുംകോടൊക്കെ കയ്യിലുണ്ടാകുമ്പോ ഒൽക്കൊര് ഇത്ണ്ടാവെല്ലോ. ഇന്റെ ബേഗ് ഇന്റെ കൊടന്നുള്ള ഒരിത് ഇവിടെതാ സ്ലൈറ്റും ന്തൊക്കെ വാങ്ങിണ് യോവ്ടെ. പഠിപ്പിക്കാൻ ഇന്തോന്നും തോട്ങ്ങിയില്ല വെറുതെ ബെഗേറ്റ് ഇങ്ങനെ പോവും.
ആ അങ്ങനെക്ണ്പോ പിന്നെ ഓര്ക്കും തന്നെ ഞമ്മക്കും തന്നെഒന്ന് ഒട് ക്കെങ്കിലുംലോക്കെ പോകണമെങ്കിലും ഇവര് ഇങ്ങനെക്കെ നിന്ന് ഒന്ന് ശീലായാ തന്നെല്ലേ ഒന്ന് ശരിയാകൊള്ളൂ. എവ്ടക്കെ ആഹ് എവിടക്കെങ്കിലോക്കെ പോവുമ്പോ. ഞമ്മളെ തന്നെ പറ്റണ മക്കളാവ്മ്പോ വേറ്ടുല്ലല്ലോ.
ആ അയ്‌ന് ഇപ്പ തന്നെ കയപ്പൊ കരിച്ചിലൈകാരം അങ്ങനെള്ള കുട്ട്യാളൊക്കെ.
ആ ഇബളഅയിന്റെ ഒരാളാണ് ഇമ്പള്അങ്ങനെ വേറ്ട്ട്ക്കൂലേ ഓളോട് ക്കും പോകൂല്ല. എയിലെ പോഗാണെങ്കിലും ഉമെച്ചി മെച്ചി അറിണ ഒരാളാ.
ആ കൊറച്ച് മെനക്ക്ട് ഇണ്ടാവല്ലോ ഇട്ത്താണ് അംഗലവാടി.
എങ്ങനെ?
ഇട്ത്താണോ അടുത്താണോ
എന്ത്?
അംഗലവാടി.
ആ ഇമ്പട്ന്ന് കൊറച്ചൊന്ന് നടക്കാണ്ട് ഒര് എ റോഡ്. ടനെണ് മെയ്ൻ റോഡ് ഇങ്ങനെ എർക്ക എർങ്ങാണ്ട് ആ എർക്ക ഇറങ്ങി പിന്നെറിട്ടം വരുമ്പോ എ അ എർ ക്കങ്ങട്ട് കേറും മാണം ആ കേയറ്റെങ്ങനെ കേറും മാണ്ടേച്ച്.
കണ്ടേ.
ന്നവരെ എക്സസൈസ് ആക്കി ഇട്ക്കേണ്ടിരും ഡെയിലി പോകലും കൊണ്ടാക്കലും കൊണ്ടെര്ലും.
ഇവിടിം യാങ്ങൻനെ. രണ്ട് അംഗലവാടിയാണ്.
ഒന്നാമെഇങ്ങനെ ചീന മായായിട്ടാണ് ഒന്നാമെ എറങ്ങാ മടിയേ.
ആ കുളിച്ചാനും ഇതാഗനോക്കെ മടിയേകാരം.
എട് ത്താണെങ്കിലും സുഖ അമക്ക് കൊണ്ടാക്കി പോര ഇത് അതല്ലാ കൊർച്ച് തോനെ നടക്കാണ്ടെ ഞങ്ങള് നിക് ക്ക്ണോട്ത്ത്ന്ന് നല്ല അത്യാവ്ശം ത കൊറേ പോവാണ്ട്.
എ ഇന്റെവുണ്ട് കൊർച്ച് സ്റ്റെപ്പുംഇതൊക്കെ കഴിഞ്ഞ റാവ്ശ്യം ചേർത്ത്.
പിന്നെ പോ പോയി അവ്ടെഅയ് എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുന്ന ഇതല്ലേ ഞമ്മള് ഞമ്മളെ പണിയൊ ഒര് പകുതിയാക്കിയണ്ടട്ട് പോയി പിന്നെ അവടെ പോസ്റ്റായിയി ഇരിക്കുകേണ്ടി വേരുല്ലോ പിന്നെത് കഴിഞ്ഞാ ഇങ്ങട്ട് കെയറി വേരുമ്പോം ഝമക്ക് ഞമ്മളേ പണിട് ക്കാനോന്നും തോന്നുല്ലാ ഇങ്ങനെ
ഉം പോയി എന്നാ കൊയ്‌ക്കേകാരേം കൊറച്ച് നേരം ഫോൺമേ തോണ്ടും
ആഹ് അല്ലേ പിന്നെ വേഗം എണിച്ച്ണ്ട് എല്ലാ പണിയോട് കഴിച്ചിട്ട് അങ്ങനാട്ട് പോയി നേഴ്സറില് ഓളേ ആക്കി അവടെ കൊറച്ച് ഇ ക്കാൻ കണ്ട് പോണ്ടി വേരു
ഞാന് അങ്ങനെ രാവിലെ തന്നെ
അല്ലാണ്ട് പോവല് നടക്കൂല്ലാ
ഉം
അല്ലാണ്ട് പോയ പിന്നെ ഞമ്മള് ഓള് വിട്ന്നാ വെരയും ഞാൻ അവടെ ചുറ്റിപ്പറ്റി നിക്കുമ്പാത്തോന് ഇബ്ട്ത്തെ കാര്യങ്ങള് അവതാളത്തിലാക്കും പിന്നെ വന്നാ ഞമ്മക്കല്ലേ ഞമ്മളെ ഇതും കൊണ്ട് ഞമ്മക്ക് ഒന്നിനും കഴിയുല്ലാ അവടന്നാ ങ്ങോട്ട് ഏറ്റി വലിച്ച നടന്ന് ഇങ്ങട്ട് വേര്മ്പോത്തേന്
ആഹ് എന്നാ പണി പിന്നെ വേഗം കഴിച്ചോണ്ടേരും ഒപ്പള്ള കുളീം പോയാ മതി പിന്നെ ചെറിയ പരിപാടി
ഞാനും വിചാരിച്ച് കൊറച്ച് കൈയ്യോട്ടേ എന്നാ പിന്നേ അങ്ങനെ ആക്കി ചേർത്താ
കൊണ്ടുപോണ മാത്രാല്ലാ എല്ലാ കാര്യം കൊണ്ടും ചുയിപ്പാവും
ആഹ്
മഴക്കാലം ഒന്ന് ഇതാവട്ടെ എന്നിട്ട് നിന്നെ കൊണ്ട് ചേർക്കാം മ്മ്ഹ്
ഒന്നാമ ഇങ്ങനെ ഈ കാല് വേദനയും ഒക്കെ ഉണ്ടാവ് വേനയൊക്കെ ഇണ്ടാവുമ്പോ ഇങ്ങനെ അധികം ഇതക്കാനും വയ്യ പറഞ്ഞ മാതിരി
ആഹ്
ങ്ങളൊക്കെ
ഉം ഞാന്നിപ്പോ നല്ല മഴേണ്ടപ്പോ കൊണ്ടയാക്കണ്ടചാരിച്ചു പിന്നെ വെയിലാ വെരുന്നണ്ടപ്പോ മേൻ മണ്ടിപോയി കുളി പ്പച്ച് ഞാനും
പിന്നെ ഇ ഇവര് പോയി തൊടങ്ങിയ ഇത് നിർത്താനും പറ്റൂല്ലാ പിന്നെ അവര് മടിയന്മാരാക്യാ
യെ ഇന്ന് പോയ പോവാന്നാത്തന്നെ മടിയാ
ആഹ് പറഞ്ഞാ ഇങ്ങനെ പോയി അയിന്റെ എടയില് ഞമ്മളായിട്ട് എന്തേനെങ്കിലും ഓരോ ലീവ് എ വച്ച് കഴിഞ്ഞാ പിന്നെ ഐറ്റങ്ങള് പോകൂല്ലാ പെരും മടിയാകും
ഞാ ഇപ്പം എന്റെ വീട്ടി പോയിട്ട് ഇപ്പോ ഒര് മാസം കഴിഞ്ഞ് ഇപ്പാ തോറ തോറന്നേന് ശേഷം പോയിട്ടില്ലാ ഇപ്പൊ ലീവാക്കണ്ടാ വിചാരിച്ചിട്ട്
പിന്നെ നമ്മൾ കൊണ്ടാക്ക്മ്പോ ഫസ്റ്റ എങ്ങാനം നമ്മള് കൊണ്ടാക്കിയാ അതേ ആ രിച്ചിലും പിച്ചിലും തന്നെ ഇക്ക് ഓര്
ഒന്ന് റെഡി ആയി കിട്ടം രണ്ട് മാസോക്കെ കഴിഞ്ഞാ പിന്നെ ഒന്ന്
ആഹ് റെഡി ആയി നമ്മളാ മൊടങ്ങാണ്ട് കൊണ്ടയ്യി ആക്കണം
പിന്നെ ആഹ് പഴേ മാതിരി പിന്നെ നമ മടികേറും
ഉം ഞമ്മക്കും തന്നെ ഡെയിലി പോക്മ്പോ തന്നെ ഞമ്മക്കും തന്നെ ചട ഞമ്മള് വിച്ചാരിച്ചാതാണ് നിർ നിർത്തിയാ മതി പോകണ്ടാ സ്കൂൾക്ക് ആക്ക്മ്പോ സ്കൂളാണ് പോയിക്കോട്ടെ വേച്ചു ടെ സ്കൂള് എത്തിലും നമ്മളേ ഇട്ടിട്ട് എടങ്ങാറാക്കും അവടെയും ഇതേ കരച്ചിലും പിഴിച്ചും ആവുല്ലോ അത്ര ശീല
അവടെ ചീലായ കൊയപ്പാ മറ്റേ പഠിച്ച് വന്നന്നും ചെയ്യൂലല്ലോ ഓർമ എന്നാല്ല് ഉം
എന്തായാലും കൊണ്ടയാക്കണം കൊണ്ടോയി ആക്കാണ്ട് ഇക്കാനും പറ്റൂല്ലാ കാരണം രണ്ടാമത്തെ ഓനെ അങ്ങനെനും കൊണ്ടയാക്കണ്ട് നിന്നിട്ട് ഓനെ കൊണ്ട് തന്നെ നല്ല ഇട എടങ്ങേറായി സ്കൂളിൽ ചേർത്തിയാപ്പോ ഒന്നരാഴ്ച അവടെ സ്കൂളേ ഓൻൻ്റെ ഒപ്പം ഞാനിരുന്നു
ആഹ്
ഉം. ന്നാ ഒന്നരാഴ്ച ഇരുന്ന്തായിട്ടാ പിന്നെ ഓനിങ്ങട് ശരിയായി വന്നത്.
ഉം എല്ലാ ഓൾക്കിപ്പ എത്രെ മൂന്നേ മൂന്നേരെ
മോക്ക് മൂന്ന് വെല്ല്യോന് പ്പോ പത്ത് ഏ ര അല്ല രണ്ടാമത്തോന് ക്ക്പ്പൊ പത്ത് വയസ്സാകാനായി
മം ആഹ ഈ മാസ എട്ടാന്തി ഓന്റെ ബർത്ത്ഡേ ഏഹ് പത്ത് വയസ്സാവുല്ലേ
മോന് മറ്റോം വെല്ല്യോ വെല്ല്യോക്ക് പതിനേഴ് വയസ്സാകാനേയ് അടുത്ത മാസം ഇരുവതിന് ഓന്റിം ബർത്ത്ഡേ
പൈനേഴോ
ഉം അടുത്തമാസം